ഹലോ
ഹലോ ആ അപ്പം റെഡി ആയില്ലേ
ആ അതിക്കല്ല എന്റെയൊക്കെ ആ അപ്പ റെഡിയായി
ആഹ്പ്പൊ റെഡിയ ആായി ആ
ഉം എന്താ പിന്നെ എന്താ പറഞ്ഞോളി ത്ത നല്ല ആഹ വേറെ പോന്നു കൊഴപ്പൊന്നുമല്ല.
ചോറൊ കഴിച്ചോക്ക ഈചോറ് കഴിച്ചോ?
ആ ചോറ് കഴിച്ചു ഇന്ന് മൂലവശട്ട കു കഴിഞ്ഞോ?
ആഹ കഴിഞ്ഞ്ചച്ച ഇനി മര കൊടുത്ത്
ആ എത്ര ആളുണ്ട്?
ഇപ്പൊ ഉച്ചക്ക് രണ്ടാള് രാവിലെ രാവിലെ നാലാൾ ഉണ്ടാവും
അപ്പ എന്താ ഭക്ഷണം ഉണ്ടാക്കാ ചായക്ക് കടി ആ കടി എന്താ
ചായക്ക് ഞാൻ ഇന്ന് ഇന്ന് ഇഡ്ലിയും സാമ്പാറും ആയിന്
ആഹ് ആഹ്
ഇല്ല്യ
കൊണ്ടെ കൊടുക്കണോ
ആഹ് കൊണ്ട് കൊടുത്തേ ആ ഇന്ന് കൊണ്ട് പോയി കൊടുത്തേക്കാ രാവിലെ ഉച്ചക്ക് വര ലില്ല ഇനിയിപ്പോ ഓല് സ്കൂളില് വർക്ക് ചെയ്യണ്ട് ഉസ്തൻന്മാരെ
ഏ
അപ്പോ ഓൽക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ആഹ് ഇവിടൊരു പിന്നെ പി സി സ്കൂള് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട്
ആഹ്
അപ്പോ ഓല് അവിടെയും പോണ്ട് അപ്പോ ഓൽക്ക് നിസ്കാരം നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടന്ന് പോണംന്ന് പറഞ്ഞണ്ട് അങ്ങനെ അങ്ങോട്ട് എത്തിക്കാൻ പറഞ്ഞു ചോറ്
അടുത്താണോ മദ്രസ പളളിയൊക്ക
ച്ച് കുറച്ചങ്ങട്ട് പോവാനൊള്ളു അടുത്തന്നെ ഞങ്ങള് ഞങ്ങടെ തൊടി കൂടങ്ങനെ പോയാൽ മതി
ആഹ് അത് ശരി അപ്പൊ സുഖാല്ലേ
ഉം രണ്ട് ഇന്ന് രണ്ടാളായിനി ഉച്ചക്ക് ഇനി രാത്രി ഒരാളുണ്ട്
ആഹ് ചോറ് കെട്ടിയോ അതോ ചപ്പാത്തിയോ
ഇനിയിപ്പൊ ചപ്പാത്തി രാത്രിയാക്ക് ഇനി ചപ്പാത്തിയൊക്കെ ആയിട്ടുണ്ട് ഒരാളല്ലേ ഉള്ളു അപ്പൊ പിന്നെ അതാ നല്ലത്
ആഹ് അല്ല ഓര് പറയില്ലേ ചപ്പാത്തി മതിയെന്നൊള്ളത്
ഓൽക്കിഷ്ടം ചപ്പാത്തി ഒക്കെ തന്നെയാണ് ആഹ് എന്തായാലും മതി ചോറായാലും കഴിക്കും എന്തായാലും കഴിക്കും ഇപ്പൊക്കെ ഓര് ചെറുപ്പക്കാരല്ലേ ഒരു ഇപ്പൊക്കെ ചപ്പാത്തി അങ്ങനെ ചെറിയ ഭക്ഷണവൊക്കെ മതിയാവും
ആഹ് ആഹ് ഇപ്പൊ ഇവിടെയും അങ്ങനാ പറയല് ചെ
ച്ചാ അതന്നെ എല്ലോടത്തുന്നും ഈ നെയ്ച്ചൊറ് ബിരിയാണി ഇങ്ങനത്തെ തോന് കഴിക്കണെ
ആഹ്
പിന്നെ രാത്രി ചപ്പാത്തി ആയ ഇഷ്ടമാണോ
ഉം ചപ്പാത്തി തോരന്നന്ന് കഴിക്കാൻ പറ്റൂലല്ലോ രണ്ടോ മൂന്നെണ്ണം ഒക്കെയെ കഴിക്കാൻ പറ്റുള്ളൂന്നാ പറഞ്ഞേ ആഹ് ഇബടണ്ട് ഉം ഇബട ഉണ്ടാരുന്നു ഇബടെ മൂന്നെണ്ണവൊ നാലൊക്കെ വരും ചെലത് ഒന്ന് ഞമ്മൾ മഹൻന്റെ പള്ളി ക്കകത്ത് ഉണ്ടാവും പിന്നെ കുട്ടികള് പോണ മദ്ര സ ഉണ്ടാവും പിന്നെ വേറയും വരും
ഇവിടെ പിന്നെ മഹല് പള്ളിത്തൊന്നും വരൂല ഈ പള്ളി മദ്രസും ഒരു സ്ഥലത്ത് തന്നെ പള്ളി മദ്രസും തൊ അങ്ങനെ ഒരു തൊടിൽ തന്നെയാ അപ്പൊ ഈ പള്ളിക്കലും
കുട്ടികള് പഠിച്ചാ നമ്മളുടെ മദ്രസ മാത്രം ഉള്ളൂ കാരം
ആഹ് ഈ ഉസ്താൻമാർ പള്ളിക്കലും ഉ ഉസ്താൻമാര് തന്നെയാണ്
ഉം
ഇബിട നീ എല്ലാ ടൈമും കൊടു
അത് ശരി ആഹ്
അപ്പൊ ഓല് രണ്ടാ അതിന് മാത്രമുള്ള പള്ളിയൊന്നുമില്ല ചെറി പള്ളി ന അങ്ങനെ അങ്ങാടിയിലൊന്നല്ലേ നാട്ടത്തുറം പോലത്തെ സ്ഥലം
ഏയ്
പിന്നെ അവിടുത്തെ പള്ളിും മദ്രസും അവിടെള്ള കുറച്ച ആൾക്കാരും
ആഹ് അവഔണ്ടാവള്ളു
ജുമുമണ്ട് ട്ടോ ജുമുമണ്ട്
ഏയ് അത് ശരി ഇപ്പല ജുമാ ഞങ്ങള് ഉം
ആഹ് ആഹ് കൊറോണന്റെ ടൈമില് ജൂമ ഉണ്ടായതാനവിടെ അന്ന് പോനാളും നിസ്കല്ലോ
അപ്പൊ കൊറച്ചിച്ചേ പറ്റുള്ളൂ
ആഹ് അപ്പൊ അങ്ങനെ ഉണ്ടായത് ഇനി ചുമ്മാ പറഞ്ഞ അങ്ങനെ പിന്നെ
ആഹ് ഇപ്പനി പണ്ടത്തെ മാതമല്ല ഇപ്പ ആൾുണ്ട് ഒരു പേരി നാല് മഞ്ചും കുട്ടികളുടെ കയ്യിലുള്ള എല്ലാരും ഇല്ല ഇവിടെന്ന എത്ര പള്ളിയാണോ
ആഹ് അതന്നെ പള്ളി മദ്രസ പോകും അതന്നെ എല്ലാ വിഭാഗാരും ഉണ്ടില്ല
അവസാനം ആപോൾ അങ്ങനൊക്കെ വരുംന്നല്ല പറയണേക്കണ അവർക്ക് ഇങ്ങ എത്തണേ
എത്താണ് പറഞ്ഞിട്ട് കാര്യംില്ല നഏതുകൊണ്ടാപ്പ എല്ലാംകണ്ട് ഉണ്ടും കൊട
ഒത്തില്ലേ ഉം അത തന്നെയാണ് എല്ലാം കൊണ്ട് ഒത്തണ് ഇവടെ ഒരു ഇത്തിരി സ്ഥലത്താണ് മുജാദോ
ല്ലാരുംള്ള എ പി ഇ കി ഒക്കെ ഉണ്ട്ല്ലേ
ഉണ്ട് ഹപ്പി ഉണ്ട് ഈക്ക ഉണ്ട് ജമാഅത്ത് ഉണ്ട് ജമാഅത്തിന്റെ പിന്നെ കൊറ ചല പോകണം
ആഹ്
അല്ലാത്ത കൊണ്ട് ഒരുരിത്തിരി സ്ഥലത്തള്ളൂ
അതന്നെ പറഞ്ഞേ
തന്നെ കുറഞ്ഞ ദൂരേ ഉള്ളൂ നോക്കിയാൽ കാണാം
ഉം ഉം ഉം
അങ്ങനെയൊക്കെ എന്നിട്ട് വീട്ടിലാരൊക്കെയള്ള ഇല്ലേ കുളി കഴിഞ്ഞ ഓളപ്പ് പോയിട്ടോളു ഏ ചെറുതാ
എനിക്ക് രണ്ടാളാ അല്ല വലിയ ആള് പ്ലസ്
ഉും ഏഹ്
രണ്ടാമത്തോ ആറിലോ രണ്ടാളന്നെള്ളൂ ഉ ആറില് ആറാം ക്ലാസ്സില് അല്ല മോന മോനും മോളും
ഏയ് ആഹ് ശരി
മൂത്ത മോളും രാത് മോൻ
ആ ഏ പ്ലസ്ടു എന്തിനാ പഠിക്കുന്നത് സയൻസോ
പ്ലസ്ടു അല്ല കോമഴസ
ആഹ് അത് ശരി പിന്നെപ്പന്താ ആ പെൺകുട്ടികളില്ലേ പെൺകുട്ടികളി ഇപ്പോ വന്ന്പോയി ഇപ്പോ രണ്ട് ദിവസം ഒഴിവ്ഉണ്ടായിരുന്നല്ലോ ഇപ്പമര്മോൾന്നെ ഉള്ളു പെൺകുട്ടികള് വന്നുപോയി ഇനിപ്പോ ചെറുതിനെ ചേർത്തീനെ ചെറിയോക്ക് അപ്പനി വരവ് കൊറവായിക്കരഞ്ഞു എപ്പളെ ഒയിവ് ഉണ്ടാവുമ്പളേ വരുള്ളു.
ഉം വീടുപണിയാന്നൊക്കെ പറഞ്ഞെ.
ആ വീടുപണിയാണ് ഇവിടെ വീടുപണിയാണ് അപ്പൊ വരാതിക്കാ നല്ലത് സ്ഥലം ഇല്ല ഒക്കെ പൊളിച്ചിട്ടില്ലേ. ഏ എ സ്ഥലവില്ലാ ആ പൊളിച്ചിട്ടണ് ഇനി തേ പ്പൊണ്ട് ഇന്നുകരും പറഞ്ഞീനി വന്നിട്ടില്ല ഞങ്ങ്ക്കൊരു മരണൊണ്ടറഞ്ഞ് ഇനി നാളെ ആഹ് ഇനി നാളെ വരും പറഞ്ഞ് എന്തായാലും ഇന്നലെ ഓൽക്ക് മഴയായപ്പം വന്നില്ല രാവിലെ.
തെ തന്നെ
ആ ഇന്നും ഇന്നലൊക്കെ ഫ്രീയാ എന്നാലും വരുന്നനേരത്തിന് വന്നാലി.
അതന്നെ വേം കഴിഞ്ഞാ അയിനൊപ്പൂലാ പറഞ്ഞാ അതിന്നെ പണി ഏ ഒരു കവിത ഇടൂല ഈ മഴക്കാലം വരുമ്പഴാണ് പ്രശ്നം അല്ലാത്തപ്പൊ
ആണേയ് ഈ കുട്ടികളേം കൊണ്ട് പൊറത്താണ് അതാണ്. അകത്തും പൊറത്തുവായിറ്റെ ഭയങ്കര എടങ്ങേറാ. കാറ്റും മഴയൊണ്ടാകും പൊറത്തേക്കെറങ്ങിയാ കുട്ടികൾക്ക് പനിയും ജലദോഷം പിടിച്ച്
ആ അതന്നെ ഇപ്പൊ മുൻഭാഗ പോളി
ഓന് അകത്തിരുന്നോളിറഞ്ഞിട്ട് ഇരിക്കൂലല്ലോ ഏ അല്ല അടുക്കളഭാഗം അടുക്കളഭാഗാ പോളിച്ചെ അടുക്കളഭാഗം അടുക്കളയും പോളിച്ച് പിന്നെ വർക്കേരിയാക്കിട്ടി തന്നെ അതും പോളിച്ച്.
ആ ആ
പിന്നെ വെക്കണത് പൊറത്താണ്.
ആ ഇനിയിപ്പോ പണികഴിഞ്ഞാ ഇതാണ് പൊളിക്കോയിക്കാരല്ലേ ഒന്നായിട്ട്.
ആ അത് പൊളിച്ചണം ആ അതൊന്നായിട്ട് പൊളിക്കും.
ആ ആ അപ്പൊ പിന്നെ മുന്നേക്ക് വേണ്ട സ്ഥലൊണ്ടാവും.
ആ ഒണ്ട് നല്ല സ്ഥലൊണ്ട്.
വീടിന്റെ മുൻബാഗം സ്ഥലൊണ്ടാവൂല്ലേ. ആ ആ ആ മാസ്ഥലോണ്ടാവും. മുൻ ഒരു മോനന്നെ ഉള്ളൂല്ലേ നിങ്ങക്ക്.
ആ ഒരു മോനെ ഒള്ളു രണ്ടുമോളും. അതൊക്കെ ഓല കല്യാണം കഴിഞ്ഞ് കുട്ടികളും മക്കളൊക്കെയായി ഇനിപ്പോ ഓല കുട്ടികളെ പഠിപ്പിച്ചൊര്.
ആ അതന്നെ അല്ലാ മ പെൺകുട്ടികളൊന്നും വരൂലാ ഇപ്പം ഞാനൊന്നും എൻറെടവിടേക്ക് പോണന്നെ ഇല്ല ഒരുസൊക്കെ പോയിനിക്ക പോരുകാന്നല്ലാതെ
അത്രന്നെയൊള്ളു കുട്ടികള് ഉം ഒഴിവില്ലല്ലോ. ഒഴിവില്ലല്ലോ ഏ ഓരു ശെനിയാഴ്ചേം ഞായറാഴ്ചേം ഒഴിവൊണ്ടാവും മദ്രസെടെ കാര്യത്തിൽ ആ ഒഴിവു ഇല്ല.
ഇപ്പം നോക്ക് ഇന്റെ മോന് വെള്ളിയാഴ്ച ഒഴിവ് മോക്ക് ശനിയാഴ്ച ഒഴിവ്. അപ്പം പിന്നെ ആ എ ആരേനാ പോവാ രണ്ടാ
അതാണ്.
ഇപ്പം ഓരോദിവസം ഒഴിവ്.
അതാണ് ആ അങ്ങനെയാണ് പണി.
ഉം അപ്പം പിന്നെ പോവാൻ കയ്യൂലെ എന്റുമ്മങ്ങനെ പറയും. ജ്ജ് വരാറൊള്ളൂ ജ്ജ് വരാറെ രൺ അപ്പ ഓലുവരും ഓല് ലീവ്കിട്ട്യാ മണ്ട്യേരും
ഓലട്ത്താവു
ഏഹ്
അട്ത്ത
ആഹ് ഞങക്ക് പോവാൻ വല്ല്യ ബുദ്ധിമുട്ടൊന്നുല്ല ആഹ് ഞങ്ങക്കെക്കെ അട്ത്തന്നെ അട്ത്ത്ക്കന്നെ കല്ല്യാണം ചെയ്യ ഒരാളെ പിന്നിം കൊറച്ച് ദൂരൊള്ളു
ഏഹ് അപ്പം സുഖ
ആഹ് സുഖന്നെ ഇപ്പ ഇൻക്കൊക്കെ പോവാണങ്കി ഇന്റെ പുത്യാപ്പ്ള പണിക്കോവുമ്പാണ് പോയാല് ഇന്റോടെ പോയി പിന്നെ മൂപ്പര് പോരുമ്പോ ഇങ്ങോട്ടു പോന്നാതി
ഏഹ് അത്ര ദൂരൊള്ളൂ
ആഹ് പണിക്കോണ അങ്ങാടിയിലാണ് ആഹ് അങ്ങാടിന്റെ അടുത്താണ് എന്റെ വീട് സുഖാണ് പോവാനും വരാനൊക്കെ സുഖ ഞാ അത് പോട്ട്രാ
ഏഹ് കൊർച്ചോരപ്പം നല്ല കാറ്റാ നല്ല കാറ്റാണ് പറയ അവിടെ മഴെണ്ടോ ആ സീറ്റെട്ടീട്ടെ
മഴ ആഹ് ആഹ് ആഹ് മഴ ഇപ്പൊ പെയ്ത് ആഹ് ഒന്ന് പെയ്ത് ചോർന്ന് ഇപ്പ ഇല്ല്യ
ആഹ് ഏഹ് പെയ്ത് തോർന്ന് ഇപ്പില്ല കാറ്റാണ് സീറ്റ്
ഉം ഉം ഉം ആഹ്
കുട്ടി ഒന്നു തള്ള കുളിച്ചാൻ പോയ്ണ് കുളിച്ച് വന്ന്ക്ക്ണ് ഓൻ തൊടാനയ്ക്കണില്ലേ ചെൽപ്പം അങ്ങനെണ് ചെലപ്പ തൊടും
ആഹ് അതന്നെ ചെലപ്പന്നെ ആരും പറ്റൂല അഹ് അതന്നെ
അത് കൊഴപ്പില്ല തൊടണ്ടാന്ന് ഉം ഇന്നെ തൊടണ്ടാന്ന് അപ്പ വാതില് തെർന്നോക്കുമ്പോ അടിച്ച അടക്കാനും അയ്ക്കണില്ല
ആഹ്
അതാള്ളെ
ചെല സമയത്ത് അങ്ങന തന്നെ അത് രാവിലെ കേക്കാറില്ല ബുദ്ധിമുട്ട് ചെൽപ്പം നെലത്തണ്ട് എർങ്ങൂല്ലല്ലോ മക്കള്
അതാണ് രാവിലെ എർങ്ങൂല ഇതിപ്പോ അകത്തും പൊറത്തോക്കെ ബുദ്ധിമുട്ടാണ്
ആഹ് അതന്നെ ആണുംഇങ്ങട്ടും ഒക്കെ നടക്കണ്ടി വരും
നടക്കണേ ഈ ചപ്പ്ളി കൂടിയാണ് പെരും മഴയല്ലേ
ഉം അന്നെ
അല്ലെങ്കി കൊഴപ്പവില്ല സാധാ
ആഹ് ആഹ് അതന്നെ ആന്നെ അല്ല ഇഞ് ശര്യായിക്കോളും പണിയൊക്കെങ്ങട് കഴിഞ്ഞ
ആഹ് റബ്ബിലവല് പോകാനൊക്കെ വിചാരിച്ചിണ്ട് ആവോയ്ക്കും അറിയില
അപ്പ പിന്നെ ഫുള്ള് പണീം കഴിയ്യോ
അപ്പ ഫുള്ള് കഴിച്ചണന്നൊക്കെ പറയണെണ്ട് അയിന് കഴിഞ്ഞിട്ട് അയ്ന് തേപ്പായില്ലെ ഇഞ്ഞിപ്പ അർ ക്ക് സീറ്റിട അടുക്കള കമ്പിം മറ്റേ ഒക്കേണ് ഓട് മെയ്യാണ് അയിനൊക്കെ ഇബല് എളുപ്പം വന്നാലൊക്കെയാവും. ഒരു മാസം ഇതില്ലേ വാടിയൊ
ഇഞ്ഞിപ്പ അയ്ല്ല്യല്ലോ ഇഞ്ഞിപ്പം മുഹറം കഴിഞ്ഞ്
ആഹ് സഫറായില്ലേ. അല്ല മുഹറം ഉം മുഹറം കഴിഞ്ഞില്ല. പയിനെ പൗതി ആയില്ലേ
ആഹ് ആഹ് അതെന്നെ. സഫറും റബി ഉൽ അവ്വലും ഒരു മാ
ഉം, ഒരു മാസം ഒന്നര മാസം
പ്പന്റെ അഞ്ചത്തി അനിയത്തിക്കുണ്ട് വീട് പണി ഇപ്പോളും ഇങ്ങനെ റബിൽ അവ്വല് പാർക്കണം പാറർക്കണം ന്ന് പറയും. റ്റെ പണി എവ്ടിം എത്തിട്ടൂല്ല്യ, തേപ്പൊക്കെ കഴിഞ്ഞിട്ട് കെറേ ആയിണ്. തേപ്പും വൈറ്റൊക്കെ അട്ച്ചിട്ട് അഹ് പ്ലം തൊക്കെ പ്ലംബിംഗ് അങ്ങൻത്തൊക്കെ കഴിഞ്ഞ്ണ്. ഇഞ് അടിന്റെ പണിം ബാത്റൂമി ന്റെ പണി അഹ് ഒക്കെണ്ട് അങ്ങൻത്തെ പണിക്കെണ്ട് പിന്നെ കണ്ടമാനം പൈസിം ആണ്ട് കയ്യിലില്ല്യ അതോണ്ടൊക്കേണ് ഇപ്പൊ കെത്യേട്
അതോണ്ടാണ് പ്രശ്നേയ്
ഉം ഉം ഉം അതന്നെ വിചാരിച്ചാരിണ്ട്
പ്പ അയിന് വെല കൂടില്ലേ, എല്ലത്തിനും വെല കൂടിലേ. ആഹ് എല്ലത്തിനും വെല കൂടില്ലേ അതാണ് ഇന്നെയൊന്നും ഇല്ല എല്ലാ സാധന ഞങ്ങപ്പൊ ആഹ് അയ്ക്കോട്ടെ ഇന്നാ ഉം ആഹ് അയ്ക്കോട്ടെ അയ്ക്കോട്ടെ